ആ പിന്നെ ഞാനിപ്പോ നമ്മുടെ പഴയ ഫോട്ടോ ക്ലാസ് ഫോട്ടോ ഒക്കെ കണ്ടിട്ട് വിളിച്ചതാടി നിന്നെ-
ആ ഞാനും ഇപ്പൊ കൊറേ ദിവസം മുന്നേ- അങ്ങനെ റൂം ഒക്കെ ക്ലീൻ ആക്ക് - ക്ക്പ്പോ കണ്ടേയിന്- എനിക്ക് നിന്നെ മീൻസ് പഴയ- കാലത്ത നമ്മള ആ മെമ്മ ആ ഓർമ്മകളിലൊക്കൊക്കെ ഒന്ന് പോയി അപ്പോ ഭയങ്കര സങ്കടമായി നമ്മ എങ്ങനെ ആയിരുന്നൂല്ലേ നമ്മളൊക്കെ-
ഞാനിപ്പോ അത് അങ്ങനെ കണ്ടട്ടേ നമ്മളെ പഴയ കുട്ടിക്കാലെക്കെ ഭയങ്കരമായിട്ട് മിസ്സ്- പിന്നെ നമ്മൾ പോലെ- ആ ഫോട്ടോ ഒക്കെ ഭയങ്കര നൊസ്റ്റു അടിച്ചു അതുകൊണ്ടപന്ക്ക് ഇങ്ങനെ വിളിക്ക
ആ അത് ന്നെ നമ്മള് ഇപ്പൊ നമ്മുക്ക് അന്നത്തെ ഫോട്ടം- മീൻസ് ഇതും പറയുന്നത് നല്ല ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പ നമ്മക്ക് അതിന്റേതായിട്ടുള്ള ഒരു കണ്ടപ്പ തന്നെ ആകെതായി-
നമ്മളിപ്പം സ്കൂളിൽ പോയ ടൈമിൽ നമ്മൾ മീൻ പിടിച്ചതും- വണ്ടി പോയതും അങ്ങനെ- അത്തെ കൊറച്ച് മെമ്മറീസൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡിൽങ്ങനെ ടച്ചായിട്ട് കെടക്ക്യാണ്-
മ് ആഹ് ഹാ- ഞാനിപ്പോതൊക്കെ കുറച്ചീസം മുന്നേ
ആ പറയ് കൊറച്ചീസം
കൊറച്ചീസം മുന്നേ ഞാനിപ്പോ അതൊക്കെ ഇങ്ങനെ ആലോചിക്കേനു നമ്മള് ഓട്ടോർക്ഷീൽ പോകുമ്പോഴും എങ്ങനെ' അങ്ങനെ മീൻസ് എല്ലാരേറ്റ് നടന്ന് പോകുമ്പോക്കെ നമ്മള് ഇങ്ങനെ എന്തായാലും നല്ല രസയ്ന്നു.
നല്ല രസായിരുന്നു നമ്മൾ ട്രിപ്പ് പോയതൊക്കെ ഓർക്കണ്ടില്ലേ ട്രെയിനിൽ നമ്മൾ ഷൊർണ്ണൂർ പോയത് കലാ മണ്ഡലത്തില് നമ്മള് പോയത് ട്രെയിനില് ആ അതൊക്കെ ഭയങ്കരായിട്ട് ഓർക്കുന്നു എന്ത് രസായിരുന്ന്ല്ലേ
നല്ല രസായിര്ന്ന്.
അതേപോലെ തന്നെ പിന്നെ നമ്മളോടൊപ്പം പഠിച്ചൊരു ഫ്രണ്ട് കണ്ടിരുന്നേ ന്നട്ട് ഓൾ ഇങ്ങനെ പറയേയ്ര്ന്നു എടീ നമുക്ക് എല്ലാർക്കും ഒരു മീറ്റപ്പ് വെ ക്കല്ലേ നമുക്ക് എല്ലാർക്കും പാടൊന്ന് അതെ ആ നമുക്ക് അ ഒന്ന് കൂടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്
ആഹ് കൂടിയാൽ നല്ല നല്ല രസയ്ക്കാരം കൂടിയാല്
എവിട്ക്കേലും പോവ ട്രിപ്പ് പോവാ അങ്ങനക്കെ കൊറെ പ്ലാൻ കിട്ടും ഞമ്മള് അങ്ങനെ ട്രിപ്പ് പോയതൊക്കെയിരുന്നല്ലോ
ആഹ് അതന്നെ
അങ്ങനെ പിന്നെ നമ്മള് അവ് സെന്റ് ഓഫിന്റെ ടൈമിലുള്ള ഫോട്ടോസും ഒക്കെ ഇന്റടുത്ത് ഉണ്ടായിരുന്നെയ് അപ്പൊ ഞാൻ ഇത്ങ്ങനെ കണ്ടിട്ട് ഞാനതങ്ങനെ ഓർ ക്കായിരുന്നു നമ്മള് സെന്റോഫിന്റെ ടൈമില് നമ്മള് ആ അതെ നമ്മള് നമ്മള് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡാൻസ് കളിച്ചത് ഏഹ് സർഗ വേളക്ക് നമ്മള് ഡ്രെസ്സ് റ്റത് അങ്ങനത്തെ കൊറച്ച് മെമ്മറീസ്
ആ ഓഹ് പറഞ്ഞപ്പളാണ് ഓരോന്ന് ഓരോന്ന് ഓർമ്മ വരുന്നെ
എന്ത് രസേയിര്ന്ന്ലേ പഴേ കാലഘട്ടം ന്ന് പറഞ്ഞത് പിന്നെപ്പം എന്താ പത്താം ക്ലാസ് കഴിഞ്ഞ പിന്നെ ആകെ മാറി
പിന്നെ എല്ലാരും അവര്ടേയിട്ട്ള്ള തെരക്കും
തെരക്കും ഫുൾ ബിസിം അതെ അതെ ഇപ്പ ഇഫെന്താ എല്ലാരും ഒരേ വാത്തായ് ഇപ്പാരിം കാണാൻ കിട്ട്ന്നില്ല
ഓ നമ്മള ഇന്ന് സ്കൂളിന്ന് ട്രിപ്പ് പോയത് എന്തൊരു രസേ ഇലേ
അതെയതെ ഭയങ്കരെ രസ ട്രിപ്പ് പോയത് ല്ലെ നമ്മള് ട്രെയിനിലേര്ന്നു വെറൈറ്റി ട്രെയിനിലേ നമ്മള് പോയത് സധാര്ന്നെ ഇപ്പ നമ്മള് അതെ അമ്മള് ഇപ്പൊക്കെ അമ്മൾ ബസ്സിലെഴുതും അന്ന
ആഹ് അയ്നെ ട്ടോ ഇനി സ്കൂൾ ബസ് അങ്ങനൊക്കെല്ല പോയി
ആഹ് അതെ ഫുൾ സ്കൂൾ ബസ്സും ട്രെയിനിലായിര്ന്നു നമ്മൾ പോയിട്ടുണ്ടായിര്ന്നെ അന്നത്തെ ടൈമിൽ നമ്മൾ കലാമണ്ഡലം വിസിറ്റ് ചെയ്യാനല്ലേ പോയത് അപ്പം നമക്ക് ട്രെയിന് ഇരുന്ന് സുഖം ഇണ്ടായിണ്ടാ ല പിന്നെ നമ്മളത് എങ്ങനെ നൂറു രൂപ വെച്ചി ത്തിരു നമ്മടെ കാലത്തെ
ആഹ് നൂറ് ഇപ്പ ഇപ്പത്തെ അമ്മ പിള്ളോരൊക്കെ പോണത് ടൂറിന് മൂവായിരം നാലായിരം ഒക്കെ
ആഹ് അതും വൺ ചെറിയ മക്കൾക്ക് വരെ ടു ഡേ ഒക്കെയ ആണ് വരുന്നത് അവരുടെ ട്രിപ്പ് വരുന്നത്
ആ അതന്നെ നമ്മൾ പോയന്ന് രാവിലെ പോയി ഉച്ച ക്ക് വരെയ്നീ
ആ അതെ അതെ ഉച്ചക്ക് വരിതല്ലരു ടൈം മാത്രേ ഉള്ളായിരുന്നുള്ളു നമ്മുക്ക്
ആഹ അതന്നെ
എന്ത രസംൊന്നില്ല ആ ടൂറൊക്കെ ഓക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യണം പ്പ
നമ്മളൊപ്പം ഫുഡ് കഴിച്ചതും എല്ലാവരുംു കളിച്ചതും പാർക്ക് കളിച്ചതൊക്കെ ഇങ്ങനെ റർക്കണ്
എന്നട്ട് ഈ സ്കൂൾ ബസ്സ വേറി പോയി് കൊണ്ടാവാാെ പോയതക്കെ ാ ഭയങ്കര ഓർക്കണ ഇപ്പോ അതൊക്കെ ഓക്കുമ്പോ ഭയരമായിട്ട് ചിരി വരിയണപ്പോൊ
ആ അതന്ന അരന്ന
എന്ത് രസായിരുന്നുല്ലേ അന്നത്തെ കാലൊക്കെ ആ അതത് പിന്നെ എന്റെ കാാല ഒടിഞ്ഞതും അങ്ങനത്തെ കുറച്ച് മെമ്മറീസ് ഒക്കെ ഉണ്ടല്ലേ നമ്മുടെ ഇടയില് കളിച്ചോണ്ടിരുന്ന സമയത്തിന്റെ കാലക്ക് നമ്മള് ആഹ ആ അത നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി അയ്യോ ഭയങ്കര രസമായിരുന്നു അല്ലെ പിന്നെ നമ്മളെ ക്ലാസ്സിില് ഇപ്പൊ പുതിയ പിള്ളോരൊക്കെ വരുന്ന സമയത്ത് നമ്മള് മുട്ടായയാളൊ ഒക്കെ മേടിച്ചിട്ട് കൊടുക്ക കന്നതും തരഞ്ഞതും അങ്ങനത്തെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ഇപ്പം പിന്നെ ബോയ്സു ആമായിട്ടും ബോയ്സും ഗേൾസും തമ്മിൽ നമ്മൾ ഓരോരോ ഗെയിം് കളിച്ചതൊക്കെയ ആയിട്ട് ഓർക്കണം അപ്പോൾഓ അന്തരസ ആയിരുന്നുല്ലേ
അന്ന് നമ്മള് അന്ന് നമ്മൾ പഠിച്ച കാലത്തെ മിസ്സുമാർക്കും ഒരു വേറെ പേരാ എത്തേ
അതെ അതെഓ വെറൈറ്റി വെറൈറ്റി പേര്രുന്നു ടീച്ചർമാർക്ക് നമ്മളിട്ടുണ്ട കളിയാക്കാൻ വേണ്ടിയിട്ടില്ലേ
അതന്നെ ആ പർമ ചിരി വരുന്നു
ശരിയാണ് പക്ഷെ ഞാൻ ഇതുവരെട്ട് അവിടുത്തെ നമ്മളെ പഠിച്ച ടീച്ചേഴ്സിന ഒന്നും കണ്ടില്ലട്ടോ ഈ കണ്ടിരുന്നോ
കാണാൻ അവര് സ്കൂളിലല്ലാം ഉണ്ടാവ സ്കൂളിൽ പോയവാലൊക്കെ കാണാര ഞാൻ കണ്ടിട്ടില്ല
ആഹ് രും കണ്ടില്ലല്ലേ ഞാനും കണ്ടിട്ടില്ല കാാരണം പരി പൂതി ഉണ്ടിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒപ്പംഠ കു കുട്ടികളെയും എല്ലാരെയും ഒരു അട്ടം കൂടി കണ്ട് നമ്മള്ഠ
അ ഇപ്പ എല്ലാരും നമ്മളിപ്പം പഠിച്ച പോരെ കുട്ടികളൊക്കെ കല്ിയണം കഴിച്ചാ അവർക്ക്ട്ട തിളക്കായി അപ്പൊ അങ്ങനെ അവ അവരൊക്കെ കണ്ടാ പോോല ഇ ചെ മന എല്ലാവും ഉണ്ടാവില്ല
ആ കാലം അത്രത്തോളം ബായി ഇനിപ്പ എന്ന് കാണാനാല്ലേ
ഉം
ഇനിയിപ്പോ എന്നൊരു കൂടതാ ഇനിപ്പോ എല്ലാർക്കും ഒരു ദിവസം നമ്മുക്ക് എന്തായാലും
എന്തായാലും കൂടണം നല്ല ഫുഡൊക്കെ അടി ച്ച് നല്ല
അതെ നമുക്കൊരു ട്രിപ്പന്നെ നമുക്കതിനായിട്ട് പ്ലാൻ ചെയ്യണം
മ അഅന്നെ
പിന്നെ നമ്മള് പ്രിൻസിപ്പളിനൊക്കെ ഒന്ന് നമുക്ക് കാണാം പോണം
പ്രിൻസിപ്പാളൊക്കെ ഇണ്ടെന്നാവോ അമ്മള് പഠിച്ചെ അയാക്ക് നല്ല അത്യാവശ്യം വയസ്സില്ലേനിയോ വേണേ മരിച്ച്
ഏഹ് മരിച്ചിട്ടൊന്നും ഇണ്ടാവ അയാളെ ഞാൻ കണ്ടേയിന്നു കുറച്ച് മുന്നേ അപ്പം ഞാൻ സംസാരിച്ച്
ഏ ഇണ്ട് ജീവനോടെ ഉണ്ടോ ഇപ്പളും?
ആ ഉണ്ട് ഉണ്ട് അപ്പം ഞാനന്ന് സംസാരിച്ചരുന്നു അയാളോട് അപ്പൊ ഹെൽത്തിന് കൊറച്ച് ഇഷ്യൂസ് ഒക്കെ ഇണ്ട് ന്നൊക്കെ പറഞ്ഞ് പിന്നെ എങ്ങനെ ബാക്കിയക്കെ ഓക്കെയാണ്ന്നൊക്കെ വന്നപ്പോ സ്കൂള് റിട്ടയഡ് ആയി പറഞ്ഞിട്ട് സംസാരിച്ച്ണ്ടായിരുന്നു അയാളൊക്കെ അടിപൊളിയാണ്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
ആ അങ്ങനൊക്കെ ആയിരുന്നു ഏഹ് നിനക്ക്ന്ന്ട്ടെന്താ നിനക്ക് എന്നും ക്ലാസ്സ് പോയാ പനിയേനിയല്ലോ എന്തേലും ലീവ് പറഞ്ഞിട്ട് നീ ഇത് മേക്കെ ചാടുകന്നൊള്ളൊരു മൈൻ്റ് മാത്രള്ളു
ആ എനിക്ക് സാറുമാരെയൊക്കെ കാണുമ്പോത്തന്നെ ഇങ്ങനെ പേടി പേടിച്ചാണ്ട് നമുക്കൊരു പനി വരുവല്ലോ.
ആഹ് പേടിപ്പനിന്നാണല്ലോ നമ്മളതിനെ നാട്ടില് കുട്ടികളൊക്കെ പറയാറ്. അങ്ങനൊരു സംഭവൊക്കെ ഇണ്ടായിരുന്നില്ലേ?
ഉം നമ്മള അപ്പം ഫുഡ് അയച്ചതും കൂട്ടാന്ന് വേണ്ടി അടിപിടി കൂടുന്നതൊക്കെ എനക്ക് ഇങ്ങനെ ഓർക്കണ്.
ആ അത് ഇല്ലേ നിനക്ക് നീ ഇപ്പ എന്താ ചെയ്യിണേ? എന്നിട്ട്
ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യണില്ല. ഹസ്ബൻ്റ് പഠിക്കാൻ പോണണ്ട് ന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുട്ടികളൊക്കെ നോക്കി ഇങ്ങനെ നിക്കാഹ് എന്ന് പുള്ളി എന്ത് ചെയ്യണ്?
ആഹ ഞാൻ ഇപ്പ ഇവടൊരു ഹോസ്പിറ്റലിൽ ഇപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കാ
ടോ മെട്രിയോ അങ്ങനെ എന്തോ അല്ലെ പഠിച്ചിരുന്നേ അയ് എന്തായി
ഇപ്പം നമ്മളിപ്പോ എന്താ അയ് കണ്ടിന്യൂ ചെയ്യ്ന്ന്ണ്ട് വർക്ക് ചെയ്യാണ് ഇപ്പം അതിൽ
ആ എ സാലറി ഒക്കെ ഇണ്ടോ?
ആ കൊഴപ്പ ഇല്ലാത്ത രീതിയിൽ ഒക്കെ ഇണ്ട് അങ്ങനെ പോണ്.
ഉം അല്ല കൊഴപ്പ ഇല്ലാത്ത രീതി പർണാ എത്ര ഇണ്ട് ഇന്റെ മോളെ ഒന്ന് അയു വിടാനായിര്ന്ന്
ആ നമുക്ക് ഇപ്പൊ ഒരു ഏ ഫിഫ്റ്റി കെ ആണ് നമുക്കിപ്പോ നിലവിൽ ഇള്ളത്. നമ്മളെ എക്സ്പീരിയൻസ് കൂടുന്തോറും നമുക്ക് അതിൽ എമൗണ്ട് കൂടും. അങ്ങനെയാണ് നെലവില് വന്നോണ്ടിരിക്ക്ണത്. അത് നമ്മളെ റോഡൊക്കെ പൂവാന്ന്ണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ആ അതിന്റെ എരട്ടി നമുക്ക് ഡബിൾ നമുക്ക് കിട്ടും. ആ നിന്റെ മോള് എവിടെ പഠിക്ക്ണേ?
എന്റെ മോള് അൽസലാമ.
ആ അത് ശരി അ ഒപ്റ്റോമെട്രിയെന്നാ
ആ ആ അയെന്നെ ഒപ്റ്റോമെട്രിക്കെന്നെ
നമ്മളെ മറ്റേ രണ്ടാം ക്ലാസ്സ്ത്തെ ഫോട്ടോ അല്ലേ ക്ലാസ് ഫോട്ടോ അന്റെ അട്ത്ത് ഇണ്ടെങ്കി ഒന്ന് അയക്കോണ്ടു ട്ടോ അത് മാത്ര മിസ്സിംങാ
പിള്ളേർ അതൊക്കെ വെച്ച് കളിക്ക്ണെ കണ്ടിനി അതൊക്കെ ഇപ്പം ഇണ്ടെന്നെ ആവോ?
ഇങ്ങനെ എന്തായാലും ഒന്നു ഐ കുടെ ഉണ്ടെങ്കിൽ
ആ ഞാൻ കാണാണെങ്കി എന്തായാലും അയക്കട്ടോ
ഇപ്പ നമ്മള് നമ്മക്കൊര് ഗ്രൂ നമ്മളെ ഒരു ഗ്രൂപ്പ് ഇണ്ടെയിര്ന്നെല്ലോ?
ആ അത് ഇപ്പളും ഇണ്ട് ആരൊന്നും മുണ്ട്ണില്ലനൊള്ളൂ.
ആ ചട്ടമ്പീസ് പറഞ്ഞ്ട്ടൊര് ഗ്രൂപ്പ് ഇണ്ടായിര്ന്നല്ലോ?
അത് ചട്ടമ്പിസെയിരുന്നേ പേര്?
ആ ചട്ടമ്പിസെയെയിര്ന്നു അയിന്റെ പേര്. നമുക്കെന്തായാലും ആ ഗ്രൂപ്പിലൊന്ന് ആ ഗ്രൂപ്പ് കേറി ഒന്ന് ആക്റ്റീവായിട്ട് നമുക്ക് എല്ലാരിം ഒന്ന് വിളിച്ച് ഒര് മീറ്റപ്പ് വെക്കണം നമ്മൾ പഠിച്ച ക്ലാസ് റൂംസ് ആ നമുക്ക് ക്ലാസ് റൂമിലൊക്കെ ആ പോയി നമ്മക്ക് നമ്മളെ ടീച്ചേഴസിനെ നമ്മളെ ടീച്ചേഴ്സ് ഇപ്പോ എവിടെണ്ന്ന് പോലും നമ്മ ക്ക് അറീലാ പറ്റാണെങ്കിൽ നമ്മക്ക് ടീച്ചേഴ്സിനെ ഒക്കെ വിളിച്ച് അതെ വല്ലിയൊര് പരിപാടിന്നെ ആക്കിട്ട് നമ്മക്ക് നട്ത്തണം.
ഉം
എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ?
നേരം വെളുത്തിട്ട്ല്ലേ ള്ളു ചായ
ആ അതെല്ലേ അങ്ങനെയൊക്കെയാണ് ന്നിട്ട് നിന്റെ ഹസ്ബൻഡ് ഇപ്പൊ എന്താ ചെയ്യ്ണെ
ഹസ്ബൻഡ് ആർമിയിലാ
ആ ഹ ശെരി അത് ശരിയ പ്പൊ നാട് ന്ന്ണ്ടോ ന്നട്ട്
ഇല്ല ല്ല പ്പം ലീവിന് ണ്ടായിര്ന്നു ഇപ്പം പോയി
ആ തെല്ലേ ആഹ് ആ ഓേ ആ മ്മഓ സെ പിന്നെ വിളിക്കാം ആ ഓക്കേ ഓക്കെ